ആഹ കേക്കാവോ
ഇഏന ഇക്കന
കട്ടായി പോയതആണോ കട്ടാക്കിയാതാണോ
കട്ടാക്ക്യതാ.
ഹ ആ ചായ കുടിക്കാറായി എനിക്ക് ചായ കുടിക്കാതെന്റെരു ഒറക്കക്ഷീണം നെലവിളി വെരുന്നുണ്ട് പക്ഷെ ഇനി ചായ കുടിചെയ്ഞാ
ആ ഞാൻ എന്റെ വീട്ടിലാണ് പറഞ്ഞില്ലായിര്ന്നോ?
ആഹ് ആഹ്
ഞാനിപ്പോ ഇത്താടെ വീട്ടി വന്ന് പെരുന്നാള് ആയിരുന്നല്ലോ. ഞാന് ഇന്നലെ പറഞ്ഞു ഇപ്പം ആ ഇപ്പം നാളെ എന്റെ നാത്തൂന്റെ വീട്ടി പോയ് കൊറച്ച് ദെവസം നിക്കണം. അപ്പൊ ഇത്താടെ വീട്ടിലോട്ട് വാ എന്നിട്ട് ഇത്ത അങ്ങ് കൊണ്ടാക്കും വീട്ടിലോട്ട്.
ഉം
ഞനൊരു മൂന്ന് മൂന്നരൊക്കെ ആയപ്പം ഇങ്ങ് എത്തി. ഇക്കാന്റെ വിട്ടി നിക്കുവ ഇത്തായ കെടക്കുവായ്രുന്നു ഇത്താടെ ഉമ്മ വിളിച്ച് ചായ തന്നു. ചായ കുടിച്ച് ഇവിടെ വന്ന് താ റൂമി കെടക്ക്ന്ന്.
ആഹ്.
ഇപ്പ മോള് ഒറങ്ങിയ സമയത്ത് ഇങ്ങോട്ട് കെടന്നു രാത്രി ഇന്നലെ ഒറ
ഉം ആഹ്
ആ വേറെ എന്തോ ഒരു കാര്യം ചോദിക്കണം എന്ന് ഓർത്തു മറന്നു പോയ്‌
ഉം
കാപ്പി കുടിക്കും ഞാൻ പക്ഷെ കൂടുതലായിട്ടും അവിടെയോ
എന്ത് കാപ്പി മീൻസ്
കടുംകാപ്പി കാപ്പിപ്പൊടി ഇട്ടിട്ട് ആഹ്.
ആരെ ചെലോര് പറയ്ന്ന് നമ്മള് ഈ തേ ആ തേ യിലണ്ടല്ലോ തേയിലാ തേയിലപ്പൊടി കട്ടൻകാപ്പിൽല് ഇടുന്ന പൊടി അത് അവക്ക് അത് മധുരൊക്കെ തിന്നാലും വണ്ണം കൂടും എന്ന് പറയും കട്ട ചായൊക്കെ കുടിച്ചാ. കട്ട ചായ കൊഴപ്പമില്ല ചായ കുടി ചാ മനസ്സിലായോ
തേയില ചായയൊ
ആ ചായയിടുന്ന പാൽ പാല് കൊണ്ടിടുന്നയൊ
ഉം
പാൽചായേ കുടിച്ചാൽ ആഹ് വണ്ണം കൂടും.
അത് ശരിയാ പാൽചായ കുടിചാ വണ്ണം വെക്കും കൊഴുപ്പ് ഫാക്റ്റ് കൂടിട്ടും പാൽചായ തേയിലപ്പൊടി കൂട്ടി കുടിക്കുമ്പോ വണ്ണം വെക്കും പക്ഷെ ഞാ കടുംകാപ്പി കുടിക്കും കൂടുതലും അതുകൊണ്ട് കൊഴപ്പമില്ലായിരിക്കും
പാ ഇതും കൊണ്ടല്ലെ ഒണ്ടാക്കുന്നെ പി ന്നെ കാപ്പി.
കാപ്പിക്കുരു ആഹ്
ആഹ അത് ഇല്ല അതെനിക്ക്‌ അറിയത്തില്ല പക്ഷെ എനിക്കത് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് നിർബന്ധമില്ല കട്ട ചായോ? ചായയോ പിന്നെ കട്ടൻ ഈ കടുംകാപ്പിയൊ ഒന്നും വേണോന്ന് നിർബന്ധം ഇല്ലാ കേട്ടോ
ഉം
ഒരു സാധനോം വേണോന്ന് എനിക്ക് നിർബന്ധം ഇല്ല. അത് കഴിഞ് ഫുഡിനോട് ചോറ് വേണോന്നുള്ളൊരു നിർബന്ധേ ഉള്ളെ
എനിക്കു അതെ ചോറ് വേണം.
ഞാനതാ പറഞ്ഞെ എനിക്കാണെങ്കിലേ ഒരു ദെവസം ഒരു നേരം ചോറ് തിന്നാലും ഞങ്ങള് ഞങ്ങടെ ജീവിതം ശരിയാവും
അയ്യോ എനിക്കും അതേ ഞങ്ങടെക്കെ അപ്പാറൊ ഇപ്പാറോം താമസിക്കുന്നാവർക്ക് ചോറ് ചെലപ്പം ഒര് സം രാവിലെ തെട്ട് വേച്ചില്ലേലും അവർക്ക് ഒര് കൊഴപ്പോ ഇല്ല കാപ്പിക്ക് ഒണ്ടാക്കുന്നതും വൈന്നേരം ചപ്പാത്തിയോ അല്ലെ ചായയോക്കെ കുടിച്ച് അവര് നി ഇവടെ ചോറ് ചോറ് തെളപ്പിച്ച് പിടിച്ചാ ചോറ് കാണും പിന്നെ ഫ്രിഡ്ജിനാത്ത് ചെലപ്പം ചോറ് കാണും വെച്ചാ ചോറ് കാണും റൈ കുക്കറില് വെക്ക്ന്ന കാണും
ഇപ്പം വൈകിട്ട് ചോറ് തേ ഉച്ചക്ക് ചോറ് തേകഞ്ഞില്ലാ നമ്മള് നമ്മള് തിന്ന് ശി
അതെ അതെ അതെ അതെ അതെ എടയ്ക്ക്യാടക്ക് വിട്ട് പോന്നുണ്ട് അല്ലേ
ട്ടോ
ആഹ് എനിക്ക് അവടെന്ന് ഇങ്ങോട്ട് വെര്മ്പോ വീ ആഹ് അവടത്തെ എന്തോ പ്രശ്നും ഒണ്ട് അവടെ ആഹ് റബ്ബർ ബാൻില് ഇപ്പൊ കേക്ക്ന്ന് ഇണ്ട് വിട്ട് വിട്ട് എടക്ക് എടക്ക് ഒന്ന്
ഇതിന്റെ അല്ലേ ഒള്ളു വേറെ ശബ്ദമൊന്നും ഇല്ലല്ലോ
അല്ല അല്ല അല്ല റേഞ്ചിന്റെ മാത്രാ അത് കൊണ്ട് എടക്ക് അത് കൊണ്ട് ഞാൻ പറയാണെ കട്ടാ ആക്കാര്ത് കിട്ടിക്കോളൂം കട്ടായി പോയ പോയി
ആഹ് എൻ്റെ അട്ത്ത് അങ്ങനെ പറഞ്ഞോണ്ട് ഞാനിപ്പേ അങ്ങന കട്ട് ചെയ്യുല്ലാ
ആഹ് അതെ ഒര് ചെലപ്പം നമ്മള് ആറ് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ ആക്മ്പോഴാണേലും ചെലപ്പം ക ടായി പോയ പിന്നെ അങ്ങ് പോയല്ലോ
ഉം ആഹ് മിനിഞ്ഞാന്ന് ആരോ എനിക്ക് അങ്ങനെ ആരോ വിളിച്ചാ പ്പോ ഇങ്ങനെ എനിക്ക് അങ്ങനെ ആയി
ഉം അങ്ങനെ ചെയ്യരാത് കട്ടാ അത് ചെലപ്പോ അവരോടോ അവരോടോ ഒന്ന് തവളിക്കുമ്പോഴും അവരോടും പറയണം ആഹ് റേഞ്ച് ഇല്ലായെങ്കിലും കട്ട ആക്കരുത് ക
പശേ ഇന്നലെ ഒന്നും കൊഴപ്പോല്ലാര്ന്ന് അല്ലി
ആഹ് ഇന്നും വല്ല്യായ കൊഴപ്പ ഇല്ലാര്ന്ന് ഇന്ന് പശേ വന്നാലും നമ്മക്കൊക്കെ ഒര് പ്രശ്നം അല്ലെങ്കി ഒര് പ്രശ്നം ഇതിനകത്ത് വന്നോണ്ടേ ഇരിക്കും കാരണം ഇത്രയും ഇത് ഇങ്ങനെ ചെയ്തൊണ്ടിരിക്ക്ന്നാത് കൊണ്ട്യയേ
ആഹ് ആഹ്
ആഹ് ഒന്നല്ലാങ്കിൽ ഒര് കുഴപ്പങ്ങള് എപ്പോഴും ഇങ്ങനെ വാട്സആപ്പിലും മെസ്സേജുകളോക്കെ കാണുന്നോണ്ടായിരിക്കുല്ലോ ഉം അ വന്നോണ്ടേ ഇരിക്കും മെനായിട്ട് വെര്ന്നത് നെറ്റ് വർക്ക് പ്രശ്നം വന്ന് കയിയ്മ്പം ആഹ് ഫില്ല്യാ പൂരിപ്പിക്കാൻ പറ്റത്തില്ലാ പറയും പിന്നെ അങ്ങനെ പല കാര്യങ്ങളും വിളിച്ചാ കിട്ടത്തില്ലാ വിളിച്ച് കിട്ടി കയിമ്പാ ചെലപ്പോ കട്ടായി പോവും ചെലപ്പോ കോള് വന്നാ എടുക്ക്യാൻ പറ്റത്തില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങള് ഒണ്ടാവും
ഒന്ന് ഫുള്ള് മഴ ആര്ന്നോ
ഇന്ന് രാവിലെ തൊട്ട് മഴ രാവിലെ തൊട്ട് മഴയിണ്ടായിട്ട് റെയ്ഞ്ചെല്ലാം ഒന്ന് വന്ന് പറക്കി വേര്ന്നതേ ഒള്ളൂ
ആഹ് നമ്മക്കും ഇവടെ രാവിലെ മുതാല് മഴയാരുന്നു ഞാൻ വീച്ച് വൈകിട്ട് എന്റെ വീട്ടീന്ന് വെരാന്നും പറഞ്ഞാ നിന്നത് അപ്പാഴേക്കും ഞാൻ നോക്കിയപ്പോ രാ ഈ മഴ ഞാ പറഞ്ഞ് ഞങ്ങള് മഴയ്ക്ക ല്ലേ? എന്റെ പൊറത്ത് പനി പിടിച്ച് കഴിഞ്ഞാ നമ്മള് തന്നെ നോക്കണം. നമ്മള ക്കാണ് ഒര് അസുഖം പോലും വേരല്ലേ എന്നും പറഞ്ഞ്.
അഒര് പ്രായം വെരെ ഒര് അഞ്ചാറ് മാസം ഒര് ആറേ ഏഴ് മാസം വേരെയങ്കിലും. ഒരു പനിയൊക്കെ വരാതെ നോക്കിയില്ലെങ്കിലുണ്ടല്ലോ
പനി എന്നിട്ടും ഇടയ്ക്കൊരു ദിവസം വന്ന് ഇടക്ക് വന്ന് വന്ന്
അങ്ങനെ പനി ഈ ചെറുപ്പത്തില് വന്ന് കഴിഞ്ഞാഉണ്ടല്ലോ ഈ സാധനം ഉള്ളിലങ്ങ്, എന്ത്? ഒരംശം നിന്നാമതി ഒരു ശതമാനം തൊണ്ണൂറ്
പക്ഷ ഇതൊണ്ടല്ലേ. കണ്ടമാനം പനി വന്നില്ല. ഒരു പനി വന്നു ആഹ് അന്നേരം തന്നെ പിന്നെ എൻ എന്റെ ചേട്ടത്തിന്ന് പറയുവോം ആ മക്കളായിട്ടില്ലട്ടാ ന്റെ താത്തക്ക് അഞ്ച് വർഷ അപ്പം ഇവളെ കിട്ടിയത് ഭയങ്കര സന്തോഷാണ് സമയം ആയതുകൊണ്ട് എന്റെ വാപ്പയാണെങ്കി എനിക്കറിയത്തില്ലാ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളമൊക്കെ കൊണ്ടുവന്ന് പൊറവൊക്കെ തൊടച്ച് പിന്നെ പോയി മറ്റേ പനി നോക്കുന്ന സംഭവംണ്ടല്ലേ.? അതക്കെ വാപ്പായിട്ട്. ആഹ്, പനികൂർക്കയല്ല മറ്റെ പനി നോക്കുന്ന പനി എത്രയുണ്ട് ശത
ആഹ് ആഹ് ആഹ് തെർ ആ ആഹ് തെർമോമീറ്റർ.
ആ അതന്നെ തെർമോമീറ്റർ അത്പോയി വേടിപ്പിച്ച് ആ എന്നിട്ട് എപ്പഴും പനി നോക്ക് താത്തി തന്നെയാണ് എൻ്റെ കൊച്ചിനെ നോക്കിയത് പനി വന്നപ്പം.
ഉം.
കൊച്ചുങ്ങളുടെ കാര്യാണ് ഏറ്റവും നമ്മുക്ക് ടെൻഷൻ, നമ്മുക്കിപ്പ നമ്മുടെ അസുഖന്നും ഒന്നും അല്ല.
ആഹ് ഇവിടെ മൂന്നെണ്ണത്തിനെ നോക്കുന്നത്! മാറീം തിരിഞ്ഞും, മാറീം തിരിഞ്ഞും, മാറീം തിരിഞ്ഞും. അയ്യയ്യയ്യയ്യോ..
ഉം. ഊപ്പാട
ഒന്നും പറയണ്ട. ഒരാള് ചിലപ്പം കൈയിന്റെ നഖത്തില് ഒരു ഈറ് വൊളിച്ച് വലിച്ച് പൊളിച്ചൊണ്ട് വന്നാ മതി- പിന്നെ നമ്മുടെ സമാധാനം പോവും. ഒരാൾ അങ്ങോട്ടോടിട്ട് വരുമ്പോ ഇങ്ങോട്ടൊന്ന് മുട്ടും.
അടുത്തത് അടുത്ത അടുത്തത്.
ആഹ അതെയതെ അതെയതെ അതെയതെ അതെതെ. മാറീം തിരിഞ്ഞും, മാറീം തിരിഞ്ഞും മാ
പിന്നെ ഒരു കാര്യോണ്ട് നമുക്കൊരു കൊച്ചായിട്ടൊരു, ഓ ഞാൻ നമുക്കിപ്പൊരു കൊച്ചായിട്ടൊരു, ഈ കൊച്ചിനൊരു രണ്ട് മൂന്ന് വയസ അടുത്ത കൊച്ച് വരുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ?
കൊച്ചില്ലാതെ വരുമ്പം.
അങ്ങനെയല്ല നമുക്ക് ഈ ഇപ്പൊ ഒരു എനിക്കൊരു കൊച്ചുണ്ട് ഇപ്പ ഇവക്കൊരു രണ്ട് മൂന്ന് വയസ്സായന് ശേഷം വേറൊരു കൊച്ചുമതിയല്ലേ? അതല്ലേ നല്ലത്?
അതല്ല നല്ലത് ഒരു രണ്ടര വയസ്സില് മൂന്ന് വയസ്സില് അടുത്തയാള് അടുത്തയാള് വരുന്നതാ നല്ലത് അതീ ഒപ്പം അങ്ങ് പൊക്കോളും. മറ്റേത് ഇതുവായിട്ട് വരുമ്പം ഒരു ഒരു അൻ അഞ്ചു വയസ്സിനും ഒരു നാലു വയസ്സിനും മേളിലേക്ക് പിള്ളേരായി പോയ പിന്നെ നമ്മക്ക് നമ്മുടെ പ്രായം കൊണ്ട് കൂടും, നമ്മുടെ ശരീരം കൊണ്ട് പ്രശ്നം വരും.
ഉം അതന്നെയ ഞാൻ ചോദിച്ച രണ്ട് രണ്ടര മൂന്ന് വയസ്സൊക്കെ ആവുമ്പം ഒരു കൊച്ചൂടെ ആവുമ്പം
ആഹ് ഒരു രണ്ടര വയസ്സിലും ആഹ് രണ്ടര മൂന്ന് വയസ്സില് നമുക്ക് വരുവാണെങ്കി ആ ആളായി വരുമ്പോ ഈ ആൾക്ക് നാല് വയസ്സാവും ഒരു വയസിന്റെ ഒരു വർഷം വയറ്റിൽ കിടക്കണമല്ലോ ഇത്
ആഹ് ആഹ്
അപ്പൊ നാല് വയസ്സ് വരും അല്ലേൽ കൂടിപ്പോയ ഒരു രണ്ടര വയസ്സിൽ വന്ന് കഴിഞ്ഞാൽ മൂന്ന് മൂന്നര വയസ്സിൽ വരും അങ്ങനെ വരുമ്പം മറ്റ് ഇയാള് സ്കൂളിൽ പോകാറാകുമ്പം ഇവര് നമ്മുടെ കൂടത്തിൽ നിന്ന് ഒരു വയസ്സായി വരും അവരന്ന് പോയി വരുമ്പോ അല്ലെങ്കില് സ്കൂളിൽ പോക്കും കാര്യങ്ങളും എല്ലാർ ല്ലാം കൂടെ വരുമ്പം എങ്ങനെ നോക്കിന്ന് പറഞ്ഞാലും എ വീണപ്പം
പിന്നൊന്ന് ഓർക്കുമ്പോ ഇപ്പ ദേ ചെയ്യുന്ന് പറഞ് പോവാണ് ഇത് കണ്ടോ മോൾക്ക് ഇപ്പ നാല് മാസം രണ്ടു മാസം കഴിയുമ്പോ ആറു മാസം ചോറ് കൊടുപ്പ് ആത് കഴുമ്പോൾ ഒരു വയസ്സ് പെട്ടെന്ന് ആയിക്കോളും.
പിന്നെ ഇതിന്റെ പുറകേയുള്ള ഓട്ടം അത്ര എളുപ്പമുള്ള കാര്യമല്ലാത്തത് കൊണ്ടും. അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പഴും. പിന്നെ നമ്മടെ ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം കൂടെ നോക്കുമ്പോ ഒരു ഒരു ന്നോ നമ്മുടെ ആരോഗ്യം ശരിയാണെങ്കി നമുക്ക് എത്ര വേണങ്കിലും എപ്പം വേണേലും ആകാം.
ഉം എനിക്ക് പിന്നെ എന്റെ വീട്ടില് എന്റെ വിട്ടില്ലാണെങ്കിലേ എന്റെ എനിക്ക് ഒര് ഒന്നും അറിയണ്ട ഈ കൊച്ചിന്റെ കാര്യം കൊച്ചിന്റെ പാല് കൊടുക്കണ സമയത്ത് വാപ്പാ ഇതിനെ കൊണ്ടങ്ങ് നടന്നോളും.
ആഹ് അത് കൊണ്ട് സമാധാനം ഉണ്ട് അങ്ങനെയൊക്കെ ഉള്ളവര് ഭാഗ്യം ചെയ്തവരാ ഇവിടെ ഞാനൊക്കെ ഒരു കുഞ്ഞിനെ പെറ്റു പോലും കിടന്ന ട്ടില്ല പതിനാറ് ദിവസം ആയപ്പോ തൊട്ട് എഴുന്നേറ്റ് നടന്ന് ചെയ്യുന്നതാ ഓരോ ജോലി.
സ്വാന്തം വീട്ടിലാണ് ഞാൻ പറയുന്നത്.
ആഹ്
ഇവിടെ ഇല്ല അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇത്താടുമ്മ അല്ല ഇവിട പക്ഷേ ഉമ്മ ജോലിയൊക്കെ ചെയ്യും എനിക്ക് ഇവളെ നോക്കിയാൽ മാത്രം മതി. ഇനി ഇക്ക ഒള്ള ദിവസം ഇക്കാക്ക് ഒരു ദിവസം ലീവ് ആണ്
കേട്ടില്ലില്ല ഇപ്പ ഇച്ചരി വീട്ട് പോയേ ഹലോ വിട്ടു പോവുന്നുണ്ട് വിട്ടു പോവുന്നുണ്ടേയ് വെച്ചോ എന്തോ